ഹെലോ ആഹ് പ്പൊ ചേട്ടനേർത്തെ വരു ഒരു കോൾ പോയിപ്പ ഹ്
ഞാന് ഇൻക്ക് കോള് വന്നുക്കുണു. ഞാ ഇടക്കൂം ചെയ്തുക്കുണു
തന്നെ ആ എന്ത്യേ ആവൊന്ന പെട്ടെന്ന്ട് കട്ടായ എന്ത്‌ നല്ല വിശേഷം ചായടിയക്
ഉം ചായടിച്ചിട്ടില്ല താ ഒര് ക്ലാസ് ചായ കട്ടൻ ചായക്ക് വെച്ച്ക്കുണു ഇന്നൊരു കുടിര്ക്കല്ണ്ടായിര്ന്നു കുടിരിക്കലൊക്കെ കൈഞ്ഞ് വന്ന്ട്ട് പെരും തല വേദന
ആഹ് ഇങ്ങൾക്കുണ്ടോ അത് യാത്രേയ്തന്നല്ല തലവേദന
അത്ണ്ട് ഇത് കൊറച്ച് ദൂരോയിര്ന്ന്
എനക്കൊക്കെ നല്ല അട്ത്ത്ക്ക് പോയാ മതി വണ്ടിയട് കയറിയാ തൊടങ്ങി ബൈക്കുമെനെ കൊയപ്പല്ല ബസ്സിലോ ഓട്ടോർഷീലോ അങ്ങന
ബൈക്കാണെ കൊയപ്പല്ല ബസ് ഓട്ടോർഷീലാണെങ്കിലും ഇന്ക്ക് വല്യ കുഴപ്പല്ല കാറെനാ പിന്നെ
ഏഹ് ഇന്ക്ക് വേറേത് വണ്ടീല് കേറിയാലും കാറൊക്കെണെങ്കി പ്രത്യേകിച്ചും അന്ന ആഹ് എ സിയൊക്കെ ഇട്ട് പോയ പിന്നെ അന്ന് ആകപ്പാടൊരു കെതിയേടാ ഛർദ്ദിച്ചാൻ വന്നിട്ടും തല വെര്ത്തായിട്ടും പിന്നെ നല്ലോണംന്നങ്ങ ട്ടൊറങ്ങി നീച്ചണം ന്നാ മാറും
അപ്പൊ ഒരു ക്ലാസ് കട്ടൻ ചായ തല വേത
ഏഹ്
വന്ന്ട്ടൊന്നൊറങ്ങി ഒറങ്ങിയൊക്കെനീച്ചു
ഏ എന്റെ അങ്ങനെ ആരു ശല്യപ്പെട്ത്തര്തേ അങ്ങട്ട് നല്ലോണം ഒന്നണ്ട് ഒറങ്ങണം അപ്പക്കിനയിനാരെങ്കിലും വന്ന് കുട്ട്യേളല്ലേ ഓനൊന്ന് വിളിച്ചലൊടങ്ങും അപ്പക്കിന് അനെ എന്തോരു ദേഷ്യന്നറിയോ ആ വുടിഅട്ട് കേക്കുമ്പോ
അങ്ങനൊരു ഉം പസ് കട്ടൻ ചായക്ക കുടിച്ചോക്കട്ടെ
ആഹ്
മാറിയിട്ടില്ലെങ്കി ഒരു പാരസെറ്റാമോൾ എന്തും എടുത്ത് കുടിച്ചാ
വിക്സ്ചാ മതി പാരസെട്ടാമോൾ അങ്ങനെ കുടിക്ക്ണെ കേടല്ലേ
ഉം ഞനൻ അങ്ങനെ കുടിച്ചോന്നും ചെയ്ല
ഹ
ഉം കൊറെ നോക്കി നോക്കും
കുളിച്ചിട്ട് പോകുമ്പോഴേ നമ്മളരു തലയടെ നീര്റങ്ങിട്ടാണതെ
ഞാൻ എവിടക്ക് പോകവാണെങ്കിലും കുളിച്ചിട്ടാ കുളിച്ച ഇതാക്കി പിന്നെ പോക്ക്
പക്ഷെ അത് ന്നേ നമ്മളെ മുടി പിന്നെ കെട്ടി വെച്ചിട്ടേ അങ്ങനെ മ്പൊ നീരറങ്ങാണതെ തല തല കൈകാതെ നോക്കിയാ പിന്നെ കൊറേരാശ്വാസ പോകുമ്പോ വന്നിട്ട് പിന്നെ കഴിക
അപ്പൊ നമുക്ക് വൃത്തി ഉണ്ടാവൂല
ആഹ് അപ്പ നമ്മക്ക് കുളിച്ചെണം തോണൂല തല കഴികഴിഞ്ഞ കുളിച്ചെണ് തോന്നൂലല്ലോ
ഇല്ല ഞാന് എവടക്ക് പോവാണേങ്കിലും ഏത് സുബയ്ക്ക് ആണെങ്കിലും വേണ്ടില തല നനച്ചു കുളിച്ചിട്ടേ പോവുള്ളു
ആഹ്
അത് ചെറുപ്പത്തിലേ ഉള്ള ശീലാണ്
ആഹ് അതന്നെ
ഏ തലനക്കും രാവിലെയൊക്കെ തലനനച്ച് ര നല്ല രാവിലെക്കെ തലനനച്ച് നടക്കെ പോയി കഴിഞ്ഞാല് വൈന്നാരം വന്നാലും നനക്കണം തല
ആഹ്
വേനൽ കാലത്ത് രണ്ടുനേരം തലൻച്ച് കുളിച്ചീരുന്നു പിന്നെ മഴക്കാലം ആയതോണ്ട്
അതന്നെ
ഉം.
ഇൻക്കൊക്കെ ഇണ്ടാ തലവേദനന്റെ കെതിയേട് നല്ല ബുദ്ധിമുട്ട് തന്നേണത്. ഇന്നാ എവട്ക്കേലും ഒന്ന് പോവാന്. ഇന്നാള് ഇന്റെ ഇമ്മാനിം കൊണ്ട്, അതന്നെ അതാ പിന്നെല്ലത്.
ഇന്നാ നമുക്ക് വയ്യ എവിടേലും പോയി വന്നാല് നമ്മളെ അവസ്ഥ ഇതാണ് നമുക്കറിയാ. അയിനനുസരിച്ച് നിക്കൊന്നും ചെയ്യില്ല.
ഇൻ്റെ എളേച്ചി പറയും ഇങ്ങളൊന്നും ഒര് വയിക്ക് കൊണ്ടോവാൻ ഇങ്ങളീം താത്താനിം മൂത്തച്ചിനിം ഒന്നും ഒരു വഴിക്ക് കൊണ്ടോകാൻ പറ്റൂല്ല പറയും. ഞാനും ഇന്റെ മൂത്തച്ചിം അതേ മായിരിയാ. എവിട്ക്കേലും പോയാ ഞങ്ങള് പിന്നെ എന്നാ പിന്നെ കെടക്കല് തൊടങ്ങി.
ആഹ് ഇപ്പങ്ങനെ നീച്ച് ചായൊക്കെ കുടിച്ച്.
ഇമ്മാനിം കൊണ്ട് ഹോസ്പിറ്റല്ക്ക് പോയന്ന് അതേമായിരി. ഇമ്മാനായിറ്റും പോയതാ. പോയി ന്നട്ട് അത് ഇമ്മാന്റെ അത്രിം വജ്ജാതായി ഇൻക്ക്. ഛർദിച്ചിട്ടും കൊഴങ്ങീറ്റും
പിന്നെങ്ങനെ ഇപ്പം ഇപ്പം കൊറേ ശരിയായി.
അതയ്ന് ഞമ്മളെ അങ്ങനെ എപ്പളും അങ്ങനെ പോവാതെ എപ്പളേലൊക്കട് പോയി സ്ഥിരായിട്ട് അങ്ങനെ പോയിങ്ങോണ്ട് നിക്കാണെങ്കി വല്യ കൊഴപ്പണ്ടാവൂല്ല.
ആദ്യൊക്കെ ഇൻക്ക് നല്ലോം ഉണ്ടായിനു. ഇപ്പേതാണെങ്കിലും ശരിയായി ഏകദേശൊക്കെ. ഇപ്പൊ പിന്നെ ലോങ്ങൊക്കെ പോയി കാറൊക്കെണ് പോകുമ്പളാണ്.
കാറിലൊന്നും ഗ്ലാസ് അടച്ചിട്ട് പോയാ തീരെ കയ്യൂലാത് താ
അത് പോയപ്പോ ഗ്ലാസ് അടച്ചിട്ടക്കെനു. പോന്നപ്പൊ ഒക്കെ താത്തി ഇട്ടു.
അതന്നെ.
ഉംഹ്
പിന്നെ
എന്താണേലും ഇപ്പോ ഒരു തലവേദന കിട്ടി പറയാ ഒര് കുടിരിക്കല് കയിഞ്ഞപ്പോത്തിന്.
അത് അങ്ങനെ തന്നെ എന്തേലും ഒരു പരിപാടിക്ക് പോയാ പിന്നെ ഞമ്മള് വീട്ടില് വൈകുന്നേരം ആവോളം എന്തെലും പണി ഇട്ത്താ മതി. നമുക്കൊരു കൊഴപ്പുണ്ടാവുല. എവിട്ക്കേലും ഒന്ന് മാ ഒര് ബസ്സൊക്കെ മാറ്റിപ്പോയാ തൊടങ്ങി അസുഖം.
ഉം പോവോളം എന്താണ് ഉസാറ്.
ആഹ് പോവോളം നല്ല ഉഷാറു ആണേക്കാരം. പോള പോയാ മതിന്ന് ഇല്ലതിന്.
ഉം അതൊര് പതിനഞ്ചീസം മുന്ന് ഒരുങ്ങല് തൊടങ്ങും.
ആഹ് അതന്നെ.
എന്താ പോവിന്റെ ഊക്ക്.
ഉം.
ഇന്നട്ട് പോവുമ്പോ വിചാര്ച്ചും ഇഞ്ഞ് ഞാൻ എവിട്ക്കും പോവൂല്ലാന്ന്.
ഉം കുടിരിക്കല് ആരെതേനി? ബന്ധുവിന്റെ ആരതേന്റെനി?
ആഹ് കസിന്റെ വീട്ടിലേനി.
ശരി. എന്നിട്ട് സാധനൊക്കെ കൊണ്ടോവണ്ടേ?
ഉം. സാധനം കൊണ്ടെയ്ട്ടില്ല നമ്മള് പൈസായിട്ട് ഇങ്ങനെ.
ആഹ് ഏഹ്. അഹ് ശെരി. ഇങ്ങളെ അടുത്തന്നെ ആവുംല്ലേ ആഹ് വണ്ടി പോണം പറഞ്ഞല്ലോ ല്ലെ.
ആഹ് ഇല്ലേ ഇവടെല്ല. എന്താണ് ദൂരാണ് ദൂരണ്ട് ഓളെ കെട്ടിച്ചോടത്താണ്
ആഹ് അഹ് ശെരി പുതിയ വീട് വെച്ചതയിക്കാരല്ലേ അവര്
ആഹ് പുതിയ വീട് വെച്ചിരിക്കാണ്
ആഹ് ആഹ്
എന്നിട്ട് നിങ്ങക്ക് എന്താ ഉച്ചക്ക്‌ ചോറൊക്കെ
ചോറ് എന്താ നമ്മളെ സാധാ ചോറന്നെ ചോറും വെണ്ടക്കയും തക്കാ ളി ഇട്ട് കറിയും കോവക്കപ്പേരി മീനും അതന്നെ ഓരെ ഇപ്പാക്ക് മീൻ പറ്റൂല അ അപ്പം പിന്നെ കൊറച്ച് എടുത്തു നമ്മളെ സാധാ നാടൻ ചോറും കൂട്ടാനും തന്നെ ഇല്ലല്ല പച്ചമീന് ഓരെ ഇപ്പയും കൂട്ടൂല എന്റെ വല്യ മോളും കൂട്ടൂല ഓൽക്ക്‌ ഏതും പറ്റൂല
ഒരു മീനും കൂട്ടലാ ഞാന് ആണുങ്ങള് അദ്യാറ്റ മീൻ കൂട്ടൂല പറയ്‌ണത്
ഒണക്കല് പറ്റോ
ഏഹ് അല്ലെ ആണുങ്ങൾ അല്ല ഇബടെ ഉള്ളവർക്കൊക്കെ മീൻ ഇറച്ച് എന്തേലും ഒന്ന് വേണം
എവിടെ ഇറച്ചിയും ബീഫും കോഴിയൊക്കെ അയ്ന്റെ അത് ഇടക്കിടക്ക് വേണം പക്ഷെ മീന അയിന്റെ വാസന എന്നന്നെ കേക്കെൻ പറ്റൂല
അങ്ങനെയാണ് അല്ല ആണുങ്ങളും മീൻ കൂട്ടായിരിക്കുന്നത് കേൾക്കാതിരിക്കലില്ല
ഏഹ് ഇവിടുത്തെ ഇമ്മാന്റിം ഇപ്പാന്റിം ആൺകുട്ടികള് മൂന്നാളുണ്ട് മൂന്നാളും അങ്ങനെ തന്നെ മീൻ പറ്റൂല അത് അവിടുന്നന്നെ ഓൽക്ക്‌ അങ്ങനെ അവി രണ്ടും തന്നെ തറവാട്ടില് ആയിനന്നന്നെ അങ്ങനെ ഓൽക്കത് ശീലാ ക്കി ചെറപ്പത്തിലന്നെ അങ്ങനെ ഉമ്മീറ്റ് അങ്ങനെ ശീലാക്കി അപ്പം പിന്നെ കുട്ട്യാള് അങ്ങനെ തന്നെ അണ്ടായി
ഏഹ് മീൻ കൂട്ടാതെ
ഇമ്മാക്കും പറ്റൂലാ അപ്പ ഇമ്മ വാങ്ങൂല്ല നന്നാക്കൂല കുട്ട്യാൾക്ക് കൊടുക്കൂല്ല അപ്പൊ പിന്നെ ഓൽക്ക്‌ അയ്നോട് ട്ടൊരു വെറുപ്പ് ആയാ പിന്നത് പിന്നെ അത് തിന്നൂല്ലല്ലോ
ആഹ് അതെ മീൻ കൂട്ടാത്ത ആണുങ്ങള് പറഞ്ഞ ആണുങ്ങൾക്ക് ചോറ് വെയ്ച്ചണെങ്കിൽ മീനണ് വാണം
ആഹ്
ആഹ്
ഇവടെ നേരെ തിരിച്ചാ മീൻ വാണ്ട
ഏഹ്
മീൻ അത് വാങ്ങിയാ പിന്നെ ആ പാത്രം തന്നെ അവിടെ അടുക്കള വാസന മീൻവാസന പറഞ്ഞ് ഞങ്ങക്കന്നെ കൊടുന്നരാൻ മടിയാ പിന്നെ കുട്ട്യാൾക്കെയ് ഓലും കൂടി ഇഞ്ഞങ്ങനാവും കുട്ട്യാള് വല്യ കുട്ടി കൂട്ടൂല ഓളെ ഇതേമാ രി ഓളങ്ങനെ പറഞ്ങ്ങാണ്ട് ഓള് ചെറിയതായിനന്ന് മീൻ കൂട്ടിയ രാത്രിയൊക്കെ ഞമ്മള് വൈകുന്നേരം കുളിപ്പിച്ച്ങ്ങാണ്ട് പിന്നെ ചോറൊടുക്കാണെങ്കി മീൻ കുട്ടിയാ പിന്നിം വേണം കുളിപ്പിച്ച കുട്ടീനെ സോപ്പ് തേച്ച് കുളിപ്പിച്ചും അങ്ങനെങ്ങനയി കുട്ടിക്കട് വെറുപ്പായിട്ട് മീന് ഇപ്പ തിന്നൂല
വയങ്കര ബുദ്ധിമുട്ടാണ് ഇതേയ്
ഓള് നന്നാക്കൂല്ല തിന്നൂല്ല മീന് മ്മെ തൊടന്നെല്ല കല്യാണം കഴിച്ചോ മോളെ കല്യാണം കഴിച്ചണം അവിടെ ഓൽക്കാണെങ്കിൽ ഇതേ മാരി എന്നും മീൻ വാണം
അതാണ് ആണുങ്ങൾക്ക് മീൻ മാണെ ഇപ്പം നന്നാക്കൂല്ലേ
ഇപ്പളും നന്നാക്കൂല മീൻ തൊട്ടിട്ടന്നെ ല്ല അപ്പ പിന്നെ ആള്ണ്ടാ അമ്മായിമണ്ട് അമ്മായിമിം അമ്മായിമാന്റോര് മ്മിണ്ട്. മീനൊക്കൊല് കല്യാ കല്യാണം കയ്ഞ്ട്ട് നാല് ഡിഗ്രിസെക്കൻഡ്ഇയറെന്ന് കല്ല്യാണം കയ്ഞ്ക്ക്നത് അഞ്ചുല്ലാ നാലൊല്ലായി.
ഉം.
ഇപ്പ ഡിഗ്രി കയിഞ്ഞ് ഡിഗ്രി കയ്ഞ്ഞ് ഇപ്പൊഒരു കുട്ടിണ്ട് ഒന്നര വയസ്സായ ഒര് കുട്ടി. ഇപ്പഴും പീജീക്ക് പഠിക്കണക്കണ്ട്.
ഞാനാആദ്യോന്നും ബീഫ് കൂട്ടൂലായ്ന്ന് എർച്ചി.
ആഹ് അത് ചേലോർക്കൊക്കാ അയ്ന്റെ അലർ ജി അങ്ങനെന്തേലു
ആഹ് ഞാന് ഞാന അങ്ങനെ കൂട്ടൂലേനൂ പിന്നെ ഇബടെ വന്ന്ട്ട് കല്ല്യാണം കയ്ഞ് വന്ന്ട്ട് തന്നെ നന്നാക്കൂല്ല എന്താണ് കൂട് തിന്നൂല്ലല്ലോ നന്നാക്കൂല്ല ഇഷ്ടണ്ടാര്ന്നില. പിന്നെ പിന്നെ ഞാനഎന്തയ്യ്തോ നന്നാക്കലൊടങ്ങി.
ആഹ്.
കാര്ണം നമ്മക്ക് നമ്മക്കൊരാളെ എപ്പളുങ്ങനെ ഒരാള് ചെയ്താ ഓള് ചിയ്യൂലാ ചെയ്യൂലാ ന്ന്ങ്ങനെ പറയിലേ. ആഹ് അപ്പമ്മക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ? അപ്പ പിന്നെ അങ്ങനെ ഇങ്ങട്ടെന്തിയ്യലൊടങ്ങി കൂട്ടലോടങ്ങി.
ക്കായ ഓൾക്ക് മടിയാ. ന്ന്ട്ട് മീൻണ്ടാവുംമ്പ മീന് ഇമ്മ നുള്ളി കൊട്ക്ക ചോറോള് വാരികൊട്ക്ക അങ്ങനെ ക്കവടെ കാ അവ്ട്ന്ന് കാട്ടല് ഓളെ
ഉം അപ്പപിന്നെ പിന്നെ ഞാൻതന്നെ വെക്ക് പിന്നേ ന്നോട്റിം ഓരോ കഷ്ണം കൊർചീച്ചേ കൊർചീച്ചേ കൂട്ടിയോക്ക്റിം അങ്ങനേ കൂട്ടി പ്പ ന്തിയ്യും കൊർച്ചീചെ കൂ കൂട്ട്ഒക്കചെയ്യും പിന്നെ ഞാൻന്തറിയോ നമ്മക്കൊരാള്ങ്ങനെ നമ്മളെ ങ്ങനെ പറയീലെ.
ഉം.
അപ്പ ഞാനഎന്ത്യ്യും അങ്ങനെ ഇങട്ട് എന്തീതതാണ് അയ് ‌ഇച്ച്ട്‌ ഛർദ്ദിച്ചാനൊക്കട്‌ വരും.
ഏഹ് ഇന്റെ എളച്ചിഅങ്ങനേണേ. എന്റെളച്ചി അങ്ങനേന് ഓൾക്ക് എർച്ചിറ്റൂലെന് കോയുള്ളേനു പറ്റ് ഇപ്പോളറിയേ പ്പഇങ്ങനെ ഓരോ കഷ്ണതെമാരി തിന്ന് തിന്ന് ശീലായപ്പോ കോയിലേറെ രസം താത്താ എർച്ചിയാണ്ലെറിം. പ്പൊൾക്ക് പ്പേർച്ചിയാ രസംക്ക്‌ട്ടീക്ക്ണ് അത് തിന്നപ്പോ.
ഇപ്പ ഞാനുംകൂട്ടും എർച്ചി മറ്റത് ഞാനതാ കാട്ടീര്ന്നത്. വന്താന്ന് ഇച്ച് ഞമ്മക്ക് ഇങ്ങനെ ഓല് പറയെ എന്താണ് ഞമ്മള് കൂ ഞമ്മക്ക് ഓല് ഓല് ചെയ്തരും ഇബടെല്ലാരും ഇണ്ടായിന്നന്ന് ഓല്ട്‌ക്കും ഞമ്മക്ക്പ്പ എന്നും പ്പഒരാള് ചിയ്യാണ്ടാവുലല്ലോ പിന്നെ ഓല് ചെയ് താല് ഞമ്മ ഓല്ഞമ്മളെ പറയീലെ പിന്നെ ഞമ്മക്കതൊര് കുറ്റാവുല്ലോ.
അതന്നെ.
ന്താപ്പൊഓക്ക് നന്നാക്കിയാല് ന്നൊക്കള്ളര് അതോണ്ട് പിന്നെ ഞാന് പിന്നെ അതന്നെ ആദ്യംതന്നെ എന്തീയ്തു വല്ലാതെ വ്ട്ട്ക്ക് കാനം ന്ന്ന്നീലാ പിന്നെ പിന്നെ അങ്ങനെ ചെയ്യലൊടങ്ങി.
വേറെന്തൊക്കണ്ട്?
വേറെന്താ? ചായക്കൊന്നുല്ല കട്ടൻചായ ഇങ്ങനെ കുടിച്ച്ണ് ണ്ട്.
ഇന്നാ ശെരീട്ടോ.
ആഹ് ശെരി ഇന്നാ ഓക്കെ.